അല്ലേ
ആഹ കേക്കുന്നുണ്ട് കേൾക്കുന്നുണ്ട് ഇവിടെ ചാന റേഞ്ച് പ്രശ്നുണ്ട് എല്ലാം കഴ ക ആ കഴിക്കാന എടുത്ത് കഴിച്ചോൊണ്ടിരിക്കുവോ അവിടവോ
ആഹ ഞാനിപ്പ കഴിച്ചു ആഹ കഴിച്ചു കഴ എത്ര ദോശ കഴ
ആഹ ആഹ് ആഹ് ഞാൻ രണ്ടെണ്ണം അതി കൂടുതല കഴിക്കുവല
ആഹ ഇതക്ക് നല്ല വിശക്കണ്ടെന് മൂന്ന് പക്ഷെ മൂന്ന് കഴ നല്ല ഓവറ ഉം ചെയ്യും
ആ ആ എന്താ ഏറ്റു ഇഷ്ടപ്പെട്ട ഫുഡ് അപ്പൊ
എനക്ക് അങ്ങനന്നല്ല ബിരിയാ ണി മന്തി എല്ലാം ഇഷ്ട സദ്യ ഇഷ്ടാണ് അങ്ങനെയക്കെ നിങ്ങകൊ
എനിക്ക് എനിക്ക് നോൺവെജ് സാധനങ്ങളൊക്കെ ഇഷ്ടം ബീഫ് കപ്പ അങ്ങനത്തെ സാധനം കെ ഇഷ്ട
ആ നിങ്ങ എങ്ങനെ കപ്പ ബിരിയാണി വെക്കത്
അപ്പൊ ബിരിയാണി ഒ
ആ
കപ്പ ബിരിയാണി നമ്മൾ നോർമല് കപ്പ വേവിക്കല്ലോ ചിക്കന്നറിയില്ലേ കപ്പ നല്ലവണ്ണം വരെ വേവിച്ചിട്ട് അരപ്പൊക്കെ ചേർത്ത് അത് വേവിക്കും ആ വേറെ നമ്മള് സാധാ പോലെ കറി വെക്കും എന്നിട്ട് പിന്നെ ചിലരയും തേങ്ങാ വറുത്തൊക്കെ ചേർക്കും
ആ
ഈ കപ്പ കറിയിലോട്ടൊക്കെ ചേർത്തിട്ട് രണ്ട കൂടെ മിക്സ് ചെയ്തടു അല്ലല്ല അല്ല ഇത് മിക്സ് ചെയ്ത് രണ്ടും തമ്മിലും ഇളക്കി മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കുന്നു ത്ര ഉള്ളു എളുപ്പ പരിപാടിയണ കപ്പ ബിരിയാണി നിങ്ങൾ
ുള്ളി ഒന്ന് ചെറുതാക്കി അരിഞ്ഞിട മല്ലിച്ചപ്പെടുക
ആ അവസാനം എല്ലാം വെളിച്ചെണ്ണയൊക്കെ ഒടിച്ച് മല്ലിച്ച അത് സംഭവൊക്കെ ഇട്ട് സെറ്റാകിടുക്കും
ആ ഇവിടെ എല്ലാരും വെക്കത് ആഹ് അതാ വെക്കും അപ്പൊ ഞാന ഇ എന്തേലും ഇങ്ങ കണീന് എന്തേങ്കിലും വ്യത്യാസം ഉണ്ടോ വിചാരിച്ചിട്ടാ ചോദിച്ചതാ
ആഹ് ആഹ് ആഹ് ഇന്നില്ല
ഉം
ഉം
അടചൊരി തൊടക്ക കൈനോ
എന്തോ
എല്ലാ വീട്ടിലും എല്ലാ പണിയും കഴിഞ്ഞു അടിച്ചുരുത്തടക്കലൊക്കെ
ഇല്ല ഇല്ല ഇനി കിടക്കുവ കാപ്പിയൊക്കെ കുടിച്ചിട്ട് എ പുറത്തൊക്കെ പോയിട്ട് വന്നിട്ട് പിന്നെ കുറച്ചല്ലാത്ത പരിപാടി ഇതെക്കെ ഉണ്ട് തുണി അലക്കാനുണ്ട് അതൊക്കെ പോയിട്ട് വന്നിട്ട്
അപ്പൊ ഞാന് എങ്ങട്ടേലും പോവാണെന്നുണ്ടെങ്കില് പണിയൊക്കെ കഴിച്ചിട്ടേ പോവുള്ളൂ ഇൻ ക് അതാ ഇഷ്ടം പിന്നെ വന്നാ പിന്നെ ഒന്ന് കടന്നാ പോരെ ബക്കി ഒന്നു നോക്കണ്ടല്ലോ വിചാരിക്കും നോക്കണ്ടല്ലോ വിചാരിക്കും
ആഹ് ഇവിടെ അങ്ങനെ ഒത്തിരി പണി ഇല്ലടാ ഞാൻ പറഞ്ഞില്ലേ രാവിലെ എല്ലാം സെറ്റ് ഇതാവും
ഉം ആഹ് രാവിലെ കറി ചോറ് രാവിലെ കഴിക്കണ ബ്രേക്ക്ഫാസ്റ്റ് അങ്ങനെ എല്ലാം സെറ്റ് ആക്കിയാ പിന്നെ അധികം പണിയില്ലല്ലോ ആ
അതുകൊണ്ട് പിന്നെ വേറെ നോക്കണ്ട ആവശ്യില്ല
ഉം മഴ ഇണ്ടാങ്ങട്ടെ
എന്തോ
ണ്ടോ
ഇന്നലെയൊക്കെ ചെറുതായിട്ട ഉണ്ടായിരുന്നു
ആ അങ്ങനെ നല്ല തണുപ്പുണ്ടാവു
ആ് ഇവിടെ നല്ലതാണുപ്പാ
ആഹ് വെയിലായപ്പോ നല്ല ചൂടുണ്ടായിരുന്നില്ലേ
ആഹ് അതെ അതെ
നല്ല എന്തൊരു ചൂടേര്ന്നു ചൂട് കാരണലല്ലേ
അതെ അതെ
പോയാലും നല്ല ചൂടേന്നു നല്ല വെയിലാരുന്നല്ലോ ഇനിയിപ്പോ മഴ പെയ്താ നല്ല മഴയേക്കരം ചൂടാകുമ്പോ നമ്മള് വിചാരിക്കും ഈ വെയിലൊന്ന് മാറിയാൽ മതിരുന്നു അത് പ്രാർത്ഥിക്കും വെയില് പോയിട്ട് മഴൊന്നും പെയ്യ മഴ പെയ്താലോ പിന്ന പിന്നെ മഴ നിക്കാനാക്കനും പ്രാർത്ഥിക്കാ കാരണം പിന്നെ ഓരോ നമ്മൾ ഓരോ വാർത്ത കേൾക്കുല്ലോ പോഴ പോയി
ആഹ്
കുട്ട്യോള്പോയപ്പോ അങ്ങനെ ആയി ഒലിച്ചു പോയി
ആണോ എന്തോ ആഹ് കേക്ക റേഞ്ചിന്റെ പ്രശ്നം ഉണ്ടെന്ന് തോന്നുന്നു ഞാൻ പറനേക്കാവോ ഉം ആഹ് ഇവിടെ തോട് അങ്ങനത്തെ ഇതൊക്കെയ ഉള്ളേ പൊഴയല്ല തോടില്ലേ തോട്
വെള്ളം വരുമ്പോ ബുദ്ധിമുട്ടാവോ വെള്ളക്കൊ വന്നാ
ഇല്ലില്ല നമുക്ക് ഇല്ല ഇല്ല നമ്മുക്ക് സ്വന്തമായി ഇല്ലില്ല അതൊക് അങ്ങ് താഴയാ കൊറച്ചങ്ങ് പോണേ വേ നമ്മുടെ തൊട്ടടുത്തില്ല
ഉം ആഹ് അപ്പൊ പിന്നെ കൊഴപ്പില്ല
ആഹ്
ഇന്നാലെല്ലെ പ്രശ്‌നം കാരണം അടുത്തേക്കേണങ്കിൽ ഇപ്പളൊക്കെ നല്ല രസക്കരും പക്ഷേ മഴക്കെ നല്ല നല്ലോണ് പെയ്ത വെള്ളം കേറിയ ആകെ പ്രശനാവും
ആഹ് ആ ഇവടെ അങ്ങനെ ഇതുവരെ വെള്ളക്കയറൽ പ്രശ്നമൊന്നും വന്നട്ടില്ല ആ അവിടെയൊക്കെ വെള്ളം കേറൽ പ്രശ്നംള്ളതാണോ നമുക്ക്
ഇല്ല
ആഹ് ഹാ അവിടെ എന്താഒള്ള ബോർവെൽ ആണോ നമുക്ക് കിണറോ കുളോ എന്തോ ഉള്ള നമുക്ക് നമ്മളെന്തോ വെള്ളം ഇത് ഉപയോഗിക്കുന്നത് ബോർവലാണോ
അല്ല കിണറിണ്ട്
ഉം ഹം അപ്പൊ പിന്നെ അത് വെയിലവുമ്പോ വറ്റോ
ഇവിടെപ്പ കരണ്ട് പോയി അവിടെപ്പ കരണ്ട് ഇണ്ടോ
ഇവിടെണ്ട് ഇവിടെണ്ട് ആ അല്ല വെയിലാവുമ്പോഴത്തേക്കും വെള്ളത്തിന് ബുദ്ധിമു
അങ്ങനെ വല്യയ പ്രശ്നൊന്നുല്ല ഇല്ല അങ്ങനെ ഇതുവരെ വന്നിട്ടില്ല
ആണോ ഉം ഇവിടെയൊക്കെ ഒത്തിരി അടുത്ത് അങ്ങനെ ബുദ്ധി ആഹ് ഇവിടെയൊക്കെ ഒത്തിരി അടുത്ത് അങ്ങനെ ബുദ്ധിമുട്ടുണ്ടല്ലോ അതാ ആഹ് നമ്മുക്കും ഉള്ളത് കൊണ്ട് ബുദ്ധിമുട്ടില്ല വേറെ സ്ഥലത്തൊക്കെ
ആഹ് അതെ നമുക്ക് അറിയില്ല കാരണം നമ്മള് അതിന്റെറ ഇത് അനുഭവിച്ചിട്ടില്ലാത്തുകൊണ്ട് നമുക്ക് അധികം മനസ്സില സിലാവൂല പക്ഷെ എല്ലാരും പറയ കേട്ടാല് അറിയാം എന്താണ് എങ്ങ എങ്ങനെയാണ് വെള്ളം വാണോ വേണ്ടേ
അതെ അതെ അതാണ് പ്രശ്നം ഉം പിന്നെ ഫുഡ്ഒക്കെ ആ ഫുഡ് ക കഴിച്ചെന്നാണോ പറഞ്ഞ അതോ ഫുഡ് കഴിച്ചന്നാണോ പറഞ്ഞെന്ന ബ്രേക്ക്ഫാസ്റ്റേ
അൽവാസികൾ
ആ അടുത്ത ആൾക്കാരൊക്കെ ഒണ്ട് ഉം കൊറച്ചപ്പറത്തൊക്കെയാ എന്നാലും ഒണ്ട് അവിടയോ
കേൾക്കുന്നുണ്ടോ
റേഞ്ചിന്റെ പ്രശ്നം ഒണ്ടന്ന് തോന്നല്ലേ വിട്ട് വിട്ട് ആ ഇവിടെ അയൽവാസിയൊക്കെ ഒണ്ട് അവിടോ
ആഹ് ഇവിട്ണ്ട്
ആഹ് ആ ആ ഉം നിങ്ങക്കങ്ങനെ മതില്ക്കെ കെ ആഹ് കേക്കാം മതിലൊക്കെ കെട്ടിയതാണോ
ആഹ് ആണ് ആണ് നിങ്ങക്കൊ
അല്ലല്ല അങ്ങനെയില്ല ഇവിടെ കൂടുതൽ സ്ഥലം ഒള്ളൊണ്ട് എല്ലാരും കൊറച്ച് ദൂരെ ദൂരെ ഒക്കെ
ആഹ് ആഹ്
കൊറച്ചേ
ആ ആ അവിടെ അപ്പ എല്ലാരും ഒരുമിച്ചിരുന്നല്ലേ ഭക്ഷണം കഴിക്ക്കാ
ഏയ് അങ്ങനില്ല പല പല ഇതായിട്ടൊക്കെയാ
ആഹ്
ഒരുമിച്ച് അങ്ങനെ ഒരിതില്ല ചെലപ്പോ വൈകിട്ടക്കെ എല്ലാരും വന്ന അങ്ങനെ ചെലപ്പോ ഒരുമിച്ചാണെങ്കിലേ ഒള്ളു അല്ലാതെ ഒരുമിച്ചൊന്നും പൊതുവെ കൊറവാ അവിടയോ അവിടെ ഒരുമിച്ച്
കാര് ഒരുമിച്ചിരിന്നന്നെ കഴിക ഒറ്റക്കണേ പിന്നെ കൊഴപ്പില്ല പക്ഷെ വീട്ടിൽ ആരെങ്കിലുക്കെ ഉണ്ടെങ്കി ഇപ്പാ രണ്ടാള ഇണ്ടങ്കി രണ്ടാളും ഒരുമിച്ചിരുന്ന് കഴിക്കുക അങ്ങനെയാണ്
പിന്നെ അങ്ങനെ എല്ലാരും ഉണ്ടാവൂലല്ലോ അ പിന്നെ അങ്ങനെ എല്ലാരും ഉണ്ടാവില്ലല്ലോ സിനിമക്കെ കാണുവോ
ആ സിനിമയക്കെ ഞാന് കൂടുതല് ഫോണ് തന്ന ഞാൻ സിനിമ കാണലങ്ങനെ ഇതില്ല ഇൻസ്റ്റലക്കെ തന്നെ ഒള്ള പരിപാടിയാ കൂടുതലും
ആഹ് കളിയോ വേൾഡ് കപ്പ് ഒക്കെയല്ലേ നടക്കണെ ഇപ്പൊ കളി കാണുവോ
ഇല്ലില്ല അങ്ങനൊന്നുവില്ല വെല്ലോം നമ്മള് ഇത് കണ്ടു പോകുമ്പോ റീല് കണ്ടു പോകുമ്പോ ഇങ്ങനെ കാണുവാണെങ്കിൽ അങ്ങനെ ഒള്ളു അല്ലാണ്ട്
ഉം ആഹ് ഞാൻ കളിയൊക്കെ കാണും ഓ ഇന്നലെക്കെ കണ്ട് ഇന്നലെ എൻക്കിഷ്ടപ്പെട്ട ടീമിന്റെ കളിയാരുന്ന് ഇന്നലെ പോർച്ചുഗല് അതൊക്കെ കണ്ട്
ആഹ് ആഹ് ഓ ഓ അങ്ങനെയക്കെ അല്ലേ
എനിക്ക് ഭയങ്കര ഇഷ്ടാണ് ഞാൻ കാണും ഇരുന്ന് ഫുള്ള് കാണും
ആഹ് ആഹ് ചെലർക്ക് ഭയങ്കര ഇതാ ഞാൻ അങ്ങനെ പൊതുവെ ക്രിക്കറ്റ് ഫുട്ബോളും അങ്ങനെയൊന്നും കാണാറേ ഇല്ല പിന്നെല്ലാരും ആഹ്
ഫുട്ബോൾ എനിക്കിഷ്ടാ അത് കാണാനും എന്താ ഒര് പ്രത്യേക ഒരു രസാണ് പക്ഷെ ക്രിക്കറ്റിനോട് ആ താല്പര്യല്ല എന്തേ
പിള്ളോരക്കെ അപ്പം ഇരുന്ന് കൂടെ കാണുവോന്ന്
ആഹ് ചെലപ്പോ ഒറക്കം വന്നാ അങ്ങനെ കെടക്കും ഞാൻ എന്തായാലും അത് ഫുള്ള് കഴിഞ്ഞിട്ടേ കെടക്കുള്ളു അലാറം വെച്ച് എണീക്കും കളി ഇണ്ടെങ്കിൽ ചെലപ്പോ നേരത്തെ കേടന്ന്ട്ട് രാത്രി ഒരു പതിനൊന്ന് മണിക്കൊക്കെ കേടന്നാ പിന്നെ എണീക്കും അലാറം വെച്ചിട്ട്
ആഹാ ഹാ ഹാ
അങ്ങനെ ചെയ്യും ഒര് രസല്ലേ ഇത് കഴിഞ്ഞ
ആഹ് അങ്ങനെല്ലേ ഉം അവിടെന്താ കേബിൾ കണക് ക്ഷനാണോ അതോ ഡിഷാണോ കേബിളിന്റെ കണക്ഷൻ ആണോ ഡിഷാല്ലേ ആ ആ ആഹ് അപ്പൊ പിന്നെ കട്ട് ആഹ് അങ്ങനെല്ലേ ഉം
കളിയൊക്കെടക്ക് എല്ലാ എല്ലാരും കൂടി കാണുന്ന്ണ്ടെങ്കി ടിവിലിടും അല്ലെങ്കിൽ പിന്നെ ഫോണിലേ കാണൂ കാരണം പിന്നെ ഞാൻ ഒറ്റക്ക് കണ്ടാ പോരെ
ആഹ് അതെ അതെ ഉം അങ്ങനങ്ങ് പോവുല്ലേ ആഹ് ഹാ ഹാ കൊറ ച്ചൂടെ കഴിയുമ്പോ ഒരു പത്ത് പതിനൊന്ന് പതിനൊന്ന് മണിയൊക്കെ കഴിയുമ്പോ പോണം ഓർത്തു ഉം അങ്ങനെ ഇരിക്ക്ണേ
ട്ടില്ലേ അപ്പോത്ത്ന് ഇനി എന്താ തിര്മ്പലും കുളിയൊക്കെ കഴിക്കോ
ഒന്നാമത് ഈ ചൂടൊക്കെ ആണെങ്കി പിന്നെ വന്നിട്ട് ഒന്നൂടെ ഇതാക ണ്ടെ ഉം അങ്ങനെ
ആഹ് വണ്ടിയൊക്കെ കിട്ടാൻ ബുദ്ധിമുട്ടുണ്ടോ കൊറെ ദൂരം പോണോ
ആ മെയിൻ റോഡിലോട്ട് കേറി നിക്കണം ചെലപ്പോ ഇങ്ങനെ ആര് നമ്മള് ഓട്ടോ ഇങ്ങനെ വിളിച്ചു പോകും മറ്റേ യൂബർ ബുക്ക് ചെയ്യുന്ന പോലെ അല്ലെങ്കി ഏ ചിലപ്പോ ഇങ്ങനെ ആരേലും ഒക്കെ വിളിച്ചോണ്ടൊക്കെ പോകുന്ന വണ്ടിയില്ലേ അത് തിരിച്ചു വരുവോ അപ്പൊ അങ്ങനെ കേറി പോവും
പിന്നെ കൊറേ ദൂരം പോവാൻണ്ടോ
ഒരു നാല് കിലോമീറ്ററ്
ഉം
ഉം ആഹ് അങ്ങനെ അക്ഷയേ പോണവേ അങ്ങത്ത് അങ്ങനത്തെ കുറച്ച് പരിപാടിയൊക്കെ ഉണ്ട് അപ്പം നാളെ നാളെത്തെ കഴി അവധിയാണെ പിന്നെ പോക്കു പാടല്ലേ
ആഹ
അതുകൊണ്ട അവനെപ്പഞ്ഞ ഇന്ന് പോന്നു പോഓർത്തെ ഉം
എന്നാ പിന്നെ ആയിക്കോട്ടെ എന്നാ എന്നാ ശരി
ആഹ് ഓക്കെടാ ന്ന ശരി